ഹലോ
കേൾക്കാമോ
ആഹാ കേൾക്കാണ്ടല്ലോ
ആഹ് ഫുഡ് കഴിച്ചോ
ഹേ ഇല്ല ഇല്ല കഴിക്കാൻ ആവുന്നേള്ളൂ
ഉം ഉം മക്ക മക്കളൊക്കെ സ്കൂളിൽ പോയാ
മക്കള് സ്കൂളിൽ പോയി രണ്ടു പേരുണ്ട് ഒരു മോന് ഒരു മോള്
ആഹ്
ആഹ് രണ്ടു പേര് സ്കൂളിൽ പോയി ഇപ്പൊ ഫ്രീയാണ് ജോലികളൊക്കെ കഴിഞ്ഞു
ഉം
മഴ ഉണ്ടായിരുന്നോ അവിടെ
ഇല്ല മഴ കുറവാണ് നല്ല വെയിലാണ് ഞങ്ങളടെ പാലക്കാട് ഡിസ്റ്റ് ആണ് ചൂടുള്ള ഡിസ്റ്റാണ് എന്താ വിശേഷം
വിശേഷം ഒന്നുമില്ല ചേച്ചി ഇങ്ങനെ ഇരിക്ണ്
ആഹ് വർക്ക് ചെയ്ണ്ടോ വേറെന്തെങ്കിലും ആണോ സ്റ്റുഡന്റ് ആണ് ആഹ് ആഹ് ഞാൻ ഞാൻ ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കയാണ് ഉം എന്താ ചെയ്യ എന്താണ് പഠി
ഞാൻ നേഴ്സിങ്ങിന് പഠിക്കണ ഉം അല്ല ജീ എൻ എം
ആഹ് ആഹ് അപ്പോ ഇപ്പോ ക്ലാസ് ഒന്നുമില്ല
ഇന്ന് ഉണ്ടായിരുന്നു ചേച്ചി ഞാൻ പോയില്ല എനിക്ക് വയ്യാത്തതൊണ്ട് പോയില്ല
ആഹ് ആഹ് ഓക്കെ വേറെന്താ വിശേഷം മഴയുണ്ടോ
ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഇന്നലെ ഞാനാണെങ്കി കൊണ്ട് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് മഴ
ഓ ഉം
ഇങ്ങനൊക്കെയാണ് പിന്ന എന്താ അടുത്ത് പൊഴയോ തോടോ അങ്ങന എന്തെങ്കിലൊക്കെ ഒണ്ടോ
ഇവിടാ ആഹ് ഒരു വലിയ ആറൊക്കെ ഇണ്ട്
ആഹ്
എടക്കെടക്ക് വീട്ടില് പട്ടി ഒണ്ട് അപ്പൊ പട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവും
ആണോ ആഹ് ഇത് ടോണേരിയ അതുകൊണ്ടാ ചോദിച്ച് ത് ഉം പിന്നെ വേറെന്താ വിശേഷം
ഉം മക്കളൊക്ക എത്രേലാ
മക്കള് മോന് ആറാം ക്ലാസ്സില് മോള് അഞ്ചാം ക്ലാസ്സില് ചെറിയ കുട്ടികളാ ആഹ് ഉം ഹസ്ബന്റ് ഗൾഫിലാണ്
ആഹ് ആഹ്
ഉം
പിന്ന വീട്ടില് ചേച്ചി മാത്രേ ഒള്ളൂ ഇപ്പം
ആഹ് ഞാൻ മാത്രേള്ളൂ ഞാന് വേറെ പുതിയ വീട വെച്ച് ഞങ്ങള് തറവാട് വീട്ടിലായിരുന്നു ഇപ്പൊ പുതിയ വീടൊക്കെ ച്ച് സെറ്റായി
ആഹ് ആഹ് ആഹ് കൊറേ നാളായോ വീട് വെച്ചിട്ട്
ഇല്ല അഞ്ച് മാ
ഉം
ഉം പ്പ എന്തെങ്കിലൊക്കങ്ങ്ട് ചെയ്യാന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ ഡിസ്റ്റർബാകും വേറൊള്ളോരുക്ക്‌ ഇത് വേണ്ടല്ല നമ്മു നമ്മടാവശ്യത്തി കുട്ട്യോളക്കസ്കൂള് പോവാ
പോവുമ്പ ചേച്ചി ടി വി കാണോ അതോ ഫോണ് കാണോ
ഇല്യ ടി വി ഒന്നും അങ്ങന കാണാറി ഇല്ല ന്യൂസൊക്കെ കേക്കും ന്നെ ഇൻസ്റ്റെലൊക്കെ എന്തെങ്കിലൊക്കെ തപ്പി നോക്കും പിന്നെന്തെങ്കിലും അങ്ങനേക്കായിട്ടങ്ങന പോകും ഉം വീട്ടിത്ത വർക്കുകള് കൊറേണ്ടല്ലോ അടിക്കല് തൊടക്കല് പാത്രം കഴുകല്
കുട്ടികള നോക്കല് അതന്നെ വല്യൊരു ജോബല്ലേ
അപ്പം പിന്നെ ചേച്ചി രാവിലെ അവർക്ക് ഫുഡ് കൊടുത്ത് വിടുമ്പഴത്തേക്കു ചേച്ചി ഒതുക്കൂലേ പിന്നെ ഇപ്പ എന്തിന് വെ
അല്ലപ്പൊ വെച്ച് കഴിഞ്ഞോ
ആഹ് ആഹ്
ആഹ് ചെറ് ചെറിയേ ജോലികളൊക്കെ ഉം ഒറക്കോം ഒറങ്ങാൻ ഇഷ്ടല്ല പകലൊന്നും രാത്രി മാത്രം
എനിക്ക് അതിനേ ഇഷ്ടോള്ള് എനിക്ക് ഒറങ്ങണം എപ്പ വേണങ്കിലും ഞാൻ കെടന്ന് ഒറങ്ങും
ഉം ഒറക്കം കെടന്നാലും ഒറക്കം വെരില്ല എന്തെങ്കിലും ഇങ്ങനെ ജോലികളക്കെ എടുത്ത് ചെടികളൊക്കെ ണ്ടാക്കാനൊക്ക ഭയങ്കര ഇഷ്ട ചെടികളും പച്ചക്കറികളും ഒക്കെ
വീട്ടില് വീട്ടില് അങ്ങനെ വളത്തുവോ ചേച്ചി
ഓ ഇഷ്ടം പോലെണ്ട് എൻ്റെ നമ്പറ് സേവ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് കാണാം എൻ്റെ പച്ചക്കറികളും എനിക്ക് ചെടികളൊക്ക ഭയങ്കര ഇഷ്ടാ ഞാൻ ഒരു ചെടിയുടെ ഭ്രാന്തിയാണെന്ന് പറയാം
ചേച്ചി പിന്നെ യൂട്യൂബിലൊരു അക്കൗണ്ടൊക്കെ തൊടങ്ങാത്ത എന്ത് സബ്
ഓ ന്നോട് എത്ര പേര് ചോയിക്കാറുണ്ടെന്ന് അറിയോ കൊറേ ആൾ ചോയിക്കാറുണ്ട് ചെയ്തൂടെന്ന്പക്ഷെ എനിക്ക് അതിനോടൊന്ന്
മക്കളടുത്ത് പറയുമ്പോ മക്കള് സപ്പോട്ട് ചെയ്യുല്ലോ
മക്കള് ഹാ തൊടങ്ങണം
ഒരു ഹോം ടൂറക്കെ തൊടങ്ങാന്ന് വിചാരിക്ക പുതിയ വീടൊക്കെ വെച്ച് സെറ്റ് പുതിയ ചെടികളും പച്ചക്കറികളും
ഉം
ക്കായിട്ട്ങ്ങനെ ഹാപ്പിനെസ് ആയിട്ട് ഇപ്പൊ കൊഴപ്പല്ലാ ദൈവാനുഗ്രഹം എന്ന് പറയാം ഇത്ര തന്നെ
ഉം പിന്നെ ചേച്ചി ഏതുവരെ പഠിച്ചിട്ടൊണ്ട്
ഞാന് ബി എ ആണ് ബി എ കംപ്ലീറ്റ് ചെയ്തു അത്രേ ഉള്ളു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഉം പിന്നെ മാരേജൊക്കെ കഴിഞ്ഞ് ഒക്ക സെറ്റായി പഠിക്കണംന്ന് ഇൻട്രസ്റ് ഇണ്ട് പക്ഷെ പൊറത്ത് പോയി ജോലി ചെയ്യാനൊന്നും ഹസ്ബൻഡിന് ഇഷ്ടല്ല
ഓഹ് ഓഹ് ഞങ്ങടഅവിടെ ഇപ്പഴും വല്യ നല്ല പ്രായൊള്ള ഒരു ചേച്ചി പഠിക്കാൻ ഇപ്പഴും നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്
ആഹ് അവര്ക്ക് സപ്പോർട്ട്ണ്ട് പക്ഷെ എനിക്ക് എന്റെ സപ്പോർട്ട് കൊറവാണ് ആഹ് കൊഴപ്പില്ല മക്കള്ക്ക് പറഞ് കൊടുക്കാലോ അവാക്കൊരു ട്യൂഷനോ കാര്യങ്ങളോ വേണ്ട അത്രേ ള്ളു അങ്ങനെ പോണു കൊഴപ്പല്ല വീട്ടിൽ ആരൊക്കെ ണ്ട്
വീട്ടില് അച്ഛൻ അമ്മ അനിയൻ അ
ആഹ് അപ്പൂപ്പൻ ആ ചേച്ചിമാരൊന്നുല്ല ല്ലേ
ഇല്ല ഇല്ല
ആഹ് ആഹ് ആഹ്
ഇന്ന് ഉച്ചക്ക് ഒരു കസിനെ കാണാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞിരിക്കരുന്നു
ആണോ ഉം ഏത് കോളേജിലാ പഠിച്ചത്
ഞാന് കോളേജ് പ്ലസ് ടു വരെയൊക്കെ ഞാൻ ഇവിടെ വെള്ളനാട് സ്കൂ ള്ള്
ആഹ്
ഉം അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് പോയി
ഹോ
ഡിഗ്രിക്ക് പോയി ഡ്രോപ്പ് ചെയ്ത് അവിടെന്ന് സാ ഡിഗ്രി പഠിച്ചുകൊണ്ടിർന്ന സമയത്താണ് എന്നെ ഇവിടെ നഴ്സിംഗ് കോളേജിൽ നിന്ന് വിളിക്കണത്
ഉം ഉം ആഹ് എന്റെ എന്റെ ചേട്ടത്തിടെ മക്കളൊക്കെ ബി എസി നഴ്സിംഗ് കംപ്ലീറ്റ് ആയി അവര് ബീഹാറിൽ വർക്ക് യ് തോണ്ടിരിക്ക ഹോസ്പിറ്റൽ നല്ല സാലറി മേടിക്ക്ണ്ട് നല്ല കൊഴപ്പല്ലാത്ത ജോലിയാണ്
കേരളത്തില് മാത്രമാണ് സാലറി എപ്പോഴും കുറവ് ബാക്കി
ആഹ് ആഹ് ആഹ് ആഹ് അവര് നാലു പേരുണ്ട് മക്കള് നാലു പേരും ബി എസ് സി പഠിച്ചിട്ട് ഇപോ ജോലിക്ക് പോ നാലഞ്ച് വർഷയി പോവാൻ തുടങ്ങിട്ട് അവര് അവിടെ സെറ്റായിട്ട് അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്ക
ആഹ്
അങ്ങനെ പക്ഷെ നല്ലോണ്ണം പൈസ ഇറക്കണം പഠിക്കാന് ഉം എങ്ങനൊക്ക അവര്ക്ക് ക്ക് നല്ലൊരിതായി പഠിച്ച കാര്യാണ് കുറച്ചൊക്കെ നമ്മള് കഷ്ടപ്പെട്ടാലും
ആ ആഹ്
ഉം പിന്നെ വേറെന്താ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് രാവിലെ കഴിച്ചു ഉച്ചസക്ക് സമയം ആവണതേ ഉള്ളൂ
ഉം ഉം ഫുഡൊക്കെ ഉണ്ടാകാൻഅറിയോ എന്തേലുക്കെ ഉണ്ടാകോ
ഞാൻ ഇടക്കെല്ലാം ഉണ്ടാക്കു രുന്ന ചേച്ചി പിന്നെ കുറെേ നാള ഒന്നും ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരുന്ന എല്ലാം മറന്നുപോയി പിന്നെ തട്ടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാ അറിയ എന്നല്ലാതാ മെയിനായിട്ടൊന്നും ഉണ്ടാക്കറിഞ്ഞൂടാ
ആഹ് ഹസ്ബൻ ന്റ് വീട്ട് പോയ അടി കിട്ടു നീ
ഉ പയ്യ പയ്യ പഠിക്കണം
അമ്മായിമ്മ പറയും ടീ അതൊന്ന് അരിഞ്ഞേ ഇതൊന്ന് അരിഞ്ഞേ ന്നൊക്കെ പറയും ഒക്കെ ഓരോടൈ മ്ണ്ടല്ലോ ടൈമിനൊക്കെ ഉണ്ടാവൊല്ലോ
ആഹ് ഹാ
ഉം എന്നെ പോലെയുള്ള അമ്മായിമാരൊക്കെ കിട്ടണം
എന്തെ
എന്നെ പോലുള്ള അമ്മായിമാരെ കിട്ടിയ കുഴപ്പം ഉണ്ടാവില്ല
സ്വന്തം ആയിട്ട് അങ് പുകഴ്ത്തിക്കോണം
ഉം ഉം ഞൻ എന്ന് അമ്മായിയമ്മ ആവാൻ ഇത്ര കാലം പിടിക്ക റിയോ ഉം എന്തായാലും നമ്മള് പരിചയപ്പെട്ടുല്ലേ ഇങ്ങനെരു ആപ്പിലൂടെ
ഉം
ഉം എന്നെ എല്ലാരും അല്ലാതും പറയും ഞാന എപ്പോഴും ഇങ്ങനെ വായാടിയാണ് പറയും എല്ലാരോട ഇങ്ങനെ വളവള പറഞ്ഞ ആളാണ എന്റെ ഹസ്ബൻഡറ് പറഞ്ഞ് ഹസ്ബൻന്റ് ഇവിടല്ലാതുകൊണ്ട് അതിലൊക്കെ കയറി സംസാരിക്കുന്നത് മൂപ്പർക്ക് അതൊന്നും ഇഷ്ടമല്ലാത്തതാണ് പിന്നെ ഇപ്പോ നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്പോ ബോറടിക്കല്ലേ അതുകൊണ്ടാണ്
എന്ന നമ്മള് ബോയ് ഗേൾസ്ല്ലേ അതുകൊണ്ട് കൊഴപ്പില്ല
ഉം ഹുസ്ബൻഡ് ഇനി എന്ന് തിരിച്ച വരും
ഹുസ്ബൻഡ് വരണമെങ്കി ഇനി ഒരു ഒരു ആറു മാസയിട്ടേ ഉള്ളൂ പോയിട്ട
ഓ ഓ വർഷ വർഷത്തിൽ ഒരിക്കലാ ലീവ് ഉം
ഇപ്പ വരും
ഹസ്ബൻഡ് അത്യാവശ്യം ക്യാഷ് ഒക്കെ തരും പക്ഷെ ഞാൻ എന്റെക്കെ സ്വന്തമായിട്ട് ഒരു ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു അഗ്രഹം കൊണ്ട ഞൻ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അത് സെൽ ചെയ്യണണ്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ പോണണ്ട് ചെറിയരു പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് നമ്മടെ ഫേസ് പാക്കുകട് എണ്ണകള് അങ്ങനെയൊക്കെ ഉള്ളത് അത് വേറൊരു ജോബായിട്ട് അതും കൂടെ നടത്തണ്ട്
എന്തൊക്കെ ഫേസ് പാക്കുകളുണ്ട് ചേച്ചീടെ അടുത്ത്?
മം. ഞാന് സ്റ്റാറ്റസ് വെക്കാറുണ്ട്
ഞാൻ അപ്പം സേവ് ആക്കുമ്പോ ഇനി നോക്കാം
ആഹ് എല്ലാം കടായി ഫേസ്പാക്ക് പറഞ്ഞാ, നീലാമ്പരി, കറ്റാർവാഴ ജെല്ല്. മുൾട്ടാനി മില്ടി അങ്ങനെയൊക്കെയുള്ള
ആഹ്.
കൊറേ പേര് ഓർഡർ തരാറുണ്ട് ഒരു പ ഒരു രണ്ടു ദിവസൊക്കെ പത്തിരുപത് ആളൊക്കെ ഓർഡർ കിട്ടിയാ കൊടുക്കും നമ്മള് കുടുംബശ്രീ ഉൽപന്നങ്ങളാണ്, അവര് കെമിക്കൽസൊന്നും ഇല്ലാതെ ഉണ്ടാക്കണ ഹോം മെയ്ഡ് ആണ്
ഉം.
അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് അപ്പൊ അത് ഒരു തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ആഹ് നമ്മടെ സമയം അവനായി ഒമ്പത് നാല്പാത്തി ഒമ്പത്
ആഹ് ഞാൻ നോക്കണുണ്ട് ചേച്ചി.
ആഹ് ആഹ് കട്ടിയ്യണേ.
ഉം ആഹ്
ഉം ടൈം ആവുമ്പോ കട്ട്‌ ചെയ്യണേ.
ഉം പിന്നെ ശെരി ചേച്ചി
ആഹ് ഓക്കേ ഓക്കെ
കണ്ടാ കൺ